ആ എന്താ അങ്ങനെ പോണ്
ഓ എന്തപ്പ ചെയ്യ്ന്നേ
ചായക്ക് കുറിച്ചിങ്ങനെ നിക്കണ
അതെ എന്താ ചായക്കടി
പുട്ടും കടലേം ഉം
ഞാനിപ്പോ ഇവിടെ എന്റെ വീട്ടക്ക് വന്നത
ഓ ന്നന്തേ മദ്രാസ് സ്കൂളൊക്കെ ലീവ് ആണോ
പിന്നെ ൻ കുട്ടിയെ അങ്ങട്ട് പറഞ്ഞയ് ചാണ്ടേ ഇന്ന് ശനിയാഴ്ച സ്കൂൾ ലീവ ആണല്ലോ പിന്നെ നമ്മള് ഒഴിവുള്ളദിവസം പസ്ങ്ങളിലൊക്കെങ്ങനെ എല്ലാവും ഇങ്ങനെ കൂടാറ്ണ്ട്
അതെ അതെ
നമ്മളിപ്പോ അങ്ങെ ഇല്ല രണ്ട് കുട്ടികള ആ അവര്ണ്ട് അങ്ങനെ ആവുമ്പോ എന്താ അറിയോ നമ്മള ബന്ധംണ്ടാവെ
അതെ
ഇടയ്ക്കിടക്ക്ങ്ങന്നെ കൂടുന്നതൊണ്ട് പിന്ന ഞങ്ങള അങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ ഇങ്ങനെ കൂടാറുണ്ട് ആ അതെ മക്കൾക്കും തന്നെ ഒരു ബന്ധംണ്ടാകും ഏട്ടനച്ൻ മക്കള മക്കളൾമാരോടെ
അതെ
ഇപ്പ ഞമ്മൾന്ന് വിചാരിച്ച നമ്മളിപ്പ നമ്മളെ ഉമ്മാന്റെ അനിയത്കൾ എടുക്കും ഇതൊക്കെ പോകല് കുറവാണ ല്ലോ നമ്മള് വ വല്ലിയതായ പിന്നെ പോ ക്ക് ഇതാണ് പിന്നെ പോകാൻ മഡ്യായിരിക്കും ഇപ്പത്തെ ഈ ബന്ധൻ
അതെ
ഞങ്ങള്ങ്ങനെന്നലെ പോന്നതാണ് അപ്പൊ ഞങ്ങള് എവിടേക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പോകാന്ന്‌ പറഞ്ഞാണ്ടേ ട്രി ഇപ്പ എവിടെക്കെങ്കിലൊക്ക പോകാ പ്ലാൻ ചെയ്താണ്ട്
ഓ എവിടക്കാ പോണം പ്ലാൻ ചെയ്യണെ
ഞങ്ങള് വ് ഇങ്ങ റിസോർട്ട് അങ്ങനാണ് നോക്ണേ അപ്പൊ അപ്പ ഞമ്മള് റിസോ ട്ട് അങ്ങനെ എല്ലും നോക്കുമ്പോ എന്താ അല്ലങ്കിലും നമ്മളത് ചെലവ് കുറഞ്ഞ രീതിയിൽ നോ ക്ക്ണല്ല കാരണം നമ്മളെ കൂട്ടത്തില് പൈസ് സള്ളവരും പൈസല്ലാത്തവരും അങ്ങനെ ഇണ്ടാകും. അപ്പൊ എപ്പോഴും ഞമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പം ബഡ്ജറ്റ് ഒതുങ്ങുന്ന സൈസേ എല്ലാര്ക്കും സൈസ് നമ്മള് നോക്കണം എന്നാലേ നമുക്ക് അയിനന്നുസരിച്ചുള്ളത്ണ്ടാവൊള്ളു അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെ പോകാന്ന്‌
ഓ ഇന്നല്ലേ സീസനാണ് തോന്ന്‌ണു ക്ലൈമറ്റൊക്കള്ള സീസ
അതെ സീസൺല് ഇപ്പൊ നല്ല ഓക്കെ ആണ്. മയക് മയേണ്ട് ന്നാലോ വെ ചൂടിന് ചൂടുണ്ട് അങ്ങനത്തൊരു കാലൊക്കെ ആണല്ലോ ഇപ്പൊ അപ്പോ ഇനി വ അങ്ങോട്ട് ഇനി നല്ല മഴായിരിക്കും അപ്പ അയിന്റെ മുന്നത്തന്നെ ഒരു ദിവസം അങ്ങനെ പോകാന്ന് വിചാരിച്ചു ഇസ്ക്കൊളൊക്ക് ലീവാക്കേണ്ടി വരും പിന്നെപ്പോ എന്നും ഇസ്കൂള് പോകല്ലേ കുട്ടികള് എന്നും രാവിലെ
അത് അതെ ഞങ്ങൾടെ ഞങ്ങളെ കുടുംബ ഇതിലാണ് പോകണംന്ന് കരു വിചാ കരുതുന്നുണ്ടേലും പ്ലാനിങ്ങ് മാത്രേ നടക്കുന്നുള്ളൂ എന്തെങ്കിലൊക്കെ ആയിട്ട് ആർക്കെങ്കിലു ആയിട്ട് ഒഴിവ് കഴിവുണ്ടാവും
അതെ അയിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കൂടുതൽ കാലം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിക്ക ക്കരുത് നമ്മള് പെട്ടെന്ന് തീരുമാനിക്കാ- പെട്ടെന്ന് പോവാ ആ ഒരു തീ ഇതിലെത്തണം പിന്നെ നമ്മൾ എല്ലാ നമ്മള്- കുടുംബത്തിൽ ഇത്ര ആൾക്കാരുണ്ട് എന്നാ എല്ലാരുടെയും ഇത് അനുസരിച്ച് നമുക്ക് പോകൽ നടക്കില്ല ഒന്നോ രണ്ടോ പേരുകളായി മാറി നിൽക്കും അവരെ ഇനി അടുത്തയിതില് നമ്മള് കൊണ്ടു പോകുക അങ്ങനൊക്കെ ചെയ്താലേ നമ്മള്- പോക്ക് നടക്കുള്ളൂ അല്ലെങ്കിൽ- അതാ പോകല്
ഞങ്ങള് സ്കൂൾ ആവുമ്പോ വെക്കേഷനിൽ തുടങ്ങിയേനെ ഞങ്ങള് പ്ലാനിങ് ഇതുവരെ നടന്നിട്ടില്ല ഇപ്പഴും പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കയാണ്
അതെ പിന്നെ അതില് ഈ നമ്മളിപ്പോ റിസ് ഇതുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഫാമിലി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ ഒരു രണ്ട് മൂന്ന് നാല് ആൾക്കാര് ഒരു അത് നടത്താൻ കയിവുള്ള ആൾക്കാരുണ്ടായിരിക്കണം അതായത് നമ്മളെല്ലാം കോഡിനേഷൻ ചെയ്യാനേ ഒരാൾ വേണം എന്നാ വേഗം നമ്മള ത് നടക്കും
ഇവിടെ എന്ന് പറഞ്ഞാ വല്ലിയൊരു കൂട്ടുകുടുംബാണ്
കുറേ ആൾക്കാർ എന്തായാലും അവർക്ക് ഒയിവ് കയിവുകൽ ഉണ്ടാവും
അതെ അതെ
കൊള്ളു അല്ലെങ്കിൽ അത് നടക്കില്ല.
അതെ
അപ്പൊ ഞാൻ വിചാരിച്ച എന്താ അങ്ങനെ എവിടക്കെങ്കിലും പോയാൽ തന്നെ നമ്മടെ ബന്ധം ഒന്നും കൂടി ഉഷാറാക്കാൻ കഴിയും. അപ്പൊ ഇന്റൊരു അഭിപ്രായത്തില് കൊല്ലത്തില് ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ കുടുംബത്തോട കൂടി അവർക്ക് യാത്ര പോകുക, ഈ യാത്ര പോകാന്ന് പറയുമ്പോ തന്നെ നമ്മടെ മൈൻഡ് അതായത് ബസില് ഫുൾ ഫ്രീ ആയിരിക്കും നമുക്കിപ്പോ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോയാല് അത് മാറും ഇന്റെതില് അങ്ങനയാണ്. രീതിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് സങ്കടമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം അതെ ക്ക് വേ ക്കം, യാത്ര പോയ ണ്ടാവും. ചിലർക്ക് ഫുഡ് കഴിച്ച അവർ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ ചിലർക്ക്, ഇങ്ങനെ
അതെ
നമ്മള് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മടെ മനസ്സിൽ ടെൻഷനോ കാര്യങ്ങളോ നമ്മടെ റൂമിൽ ഇങ്ങനെ അടഞ്ഞ അടങ്ങി. ഒതുങ്ങി ഇരിക്കുല്ലോ. അങ്ങനെ ആകുമ്പോ നമ്മടെ ടെൻഷൻ കൂടെയുള്ള, അതെ ആ ചെലവർക്ക് അങ്ങനെ അന്നാല് അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നും ആളില്ലാതെ ഒന്നും സംസാരിക്കാതെ ഒറ്റക്ക് തന്നെ നമ്മളെ എന്താണ് നമ്മടെ പ്രശ്നം അത് ഞ നമ്മളെ കണ്ടെത്തി. ത്തി നമ്മള് തന്നെ സോൾവ് ചെയ്തു, നമ്മളെ നമ്മടെ മനസ്സിനെ പറഞ്ഞു കൊടു ചങ്ങല ഇതാക്കും. നൂൽ ഉണ്ടാവും ചെലോല ഇങ്ങനെ അതെ. ചിലവ യാത്ര പോവാ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാ ചില പുസ്തകങ്ങൾ വായിക്ക സിനിമ കാണൻ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും എന്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കില് നമ്മള ആരും എടുത്തു പോയാണ്ട് എന്താ പ്രശ്നം എന്താങ്ങക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒന്ന് എന്താ മാറി നിന്ന് ഇന്ന് ഒരു സിനിമയൊക്കെ കണ്ട കഴിഞ്ഞ ആള് കൂളായി അപ്പൊ അത് ഞമ്മക്കറിയാം അവര് കഥാണ് എന്നുള്ളത് നമ്മളയിന് നക്ക അങ്ങനെ പക്കൊക്ക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് യാത്രയാണ് ഞാാന് ഇതാക്കൂില് എനിക്ക് യാത്ര പോകുന്നതാണ് ഇഷ്ട്ടം
അതെ
അപ്പൊ അങ്ങനെഓോരുത്തർക്ക്ോരോ താല്പര്ം താല്പര്യങ്ങൾ ഉണ്ടാവല്ലോ അതിനനുസരിച്ച് ആായാലല് നമ്മള് ടെൻഷന എന്തന്നൊക്കെ ഒന്ന് റിമൂവ് ആയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ നമ്മള് ചിലർക്കുണ്ടാകും എവിടക്കും ട്രിപ്പ് പോകാം ഫാമിലി ഉണ്ടാവും ല്ലോ പക്ഷെ അവരുടെ ഉള്ളില് എന്താ പോകണംെന്നുണ്ടാകും ചെയ്യും പക്ഷെ വേറാരും അത് അതെ വേറെ ആരും അയിതിനണ്ട് മുൻ ഇത് ഇറങ്ങാത്തവരുണ്ടാവയി അപ്പൊ എന്താെന്നറിയോ ഇപ്പൊ ഇങ്ങനെ നമ്മള് ഈ കൂട്ട കുടബത്തോടൊപ്പ ട്രിപ്പ ഒക്കെ ആകുമ്പോ അവർക്കും കൂടി ഒന്ന് പോരാ പിന്നെ ഈ ഗൾഫ് അപ്പൊ ആസ് അതെ അസ്വെന്റിവാലി ഗൾഫില്ള്ളോലെ അവർക്കൊന്നും പറഞ്ഞാല് എവിടക്കും മുകയില്ല പിന്നെ അവര് കൾഫിൽന് വരുന്നവരെ ഇവര് ഈ വീടിന്റെ ഉള്ളില് ചടഞ്ഞ് കുത്തിർക്കണം അപ്പൊ ഈ ഫാമിലി ട്രിപ്പ് ഒക്കെ ആകുമ്പോ അവർക്ക് കൂടി പോരാ
അതെ
ഇനി നമ്മള് കൂട്ടുകുടുംബാന് പറയുമ്പോ അങ്ങനെ എല്ലാ തരം ആൾക്കാരും ഉണ്ടാവല്ലോ അപ്പൊ അവരൊക്കെ പാടെ കൂടി പോകുമ്പോ ഒരു നല്ല രസാണല്ലോ അപ്പൊ ഞാൻ എന്റെ കുടുംബത്തോടെപ്പഴും നമ്മള് ഇങ്ങനെ എവിട്ക്കെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എവിടക്കെങ്കിലും പോകണം ഇനി ഇപ്പ നമ്മള് ദൂരെ കൊറേ ദൂരെ യാത്ര പോകണം അങ്ങനെല്ല നമ്മളിപ്പോ അടു എത്തായാലും ഒന്ന് പോയി പോര ഇപ്പ നമ്മള് തന്നെ ഒന്ന് കൂളായി നമ്മള് പിന്നെ അടുത്ത കൊല്ലം നമ്മക്ക് അയിനോട് ഒരു ഇഷ്ട്ടം ട്ടം തോന്നും പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ തന്നെ അവരോട് ഷെയർ ചെയ്യ അങ്ങനെ ഒക്കെ കൂട്ടത്തോടെ ആവുമ്പോളെ എല്ലാം നടക്കും ഇപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആഗ്രഹിക്കാറ് അപ്പഴ് ഞങ്ങള് ഇപ്പൊ അങ്ങനെ പോകാൻ ഇങ്ങനെ റെഡി ആയി നി ക്കാണ് അപ്പൊ എല്ലാരും ഒന്ന് ഒരുങ്ങി ഇപ്പൊ ഞങ്ങള് ഈ വിചാരിച്ചു നിക്കുന്നത് ഇപ്പൊ ഈ ഫുഡൊക്കെ ഞങ്ങള് അതെ അത് ഞങ്ങള് പാക്കേജ് ആക്കി എടുക്കുകാണ് പിന്നെ ഞങ്ങൾ ഇതിൽ ചിലവ് ചുരുക്കാൻ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ അടുത്തുള്ളൊരു സ്ഥലം തിരഞ്ഞെടുത്തു ആദ്യം ഇപ്പൊ മ്മൾ വിട്ടാ നോക്കുമ്പോൾ നമുക്കൊ വാഹനം ഒരു ബസ്സ് അങ്ങനെ ഒക്കെ വാണ്ടേ അപ്പോ നമ്മളയിന്റെ ഒരു പ്ര പൈസീം കൂടി ഇതിക്കാടാവും
ആടാവും അപിന്നെ
കഴിയണംന്നില്ല അപ്പൊ ഞങ്ങള് അടുത്തുള്ളരു ഇത് തിരഞ്ഞെടുത്തു സ്ഥലം തിരഞ്ഞെടുത്തു അപ്പൊ ഞമ്മക്ക് സ്വന്തം വണ്ടിൽ പോകുന്ന ആൾക്കാരേ ഉണ്ടാവുള്ളൂ ഇനിപ്പോ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് വണ്ടി ഇല്ലാന്ന് ണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കാറോ ആ അല്ലെങ്കിൽ ബസ്സോ അങ്ങനൊക്കെ ചെയ്യാം നമ്മളെ അടു
സ്ഥലം കണ്ടെത്തലേ പിന്നെന്ന് വെച്ചാ റിസോർട്ട്ന്ന് പറഞ്ഞാല് എല്ലായിടത്തും ഒരുപോലെയാണ്. നല്ല സ്വിമ്മിപൂളാണല്ലോ അവിടെ പ്ര ത്യേഗിച്ച് ഉണ്ടാക പിന്നെ സ്റ്റേജ്‌ അതെ അതേ ഉള്ളല്ലോ റിസോർട്ടുകളിൽ ഉള്ളത് അപ്പൊ പിന്നെ നമുക്ക് അടുത്തുണ്ടെങ്കില്. അതായിരിക്കും.
ഏറ്റവും നല്ലത് നമ്മള് പിന്നെ ഈ ഫാമിലിന്റെ കൂടുതലുംയാ എന്തോ ഒഴിവാക്കിയാണ്ട് റിസോർട്ട് പോലെയുള്ളതൊക്കെ തിരഞ്ഞെടുത്താൽ നമ്മൾ അവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സംസാരിക്ക എല്ലാരുംആയിട്ട് സംസാരിക്ക. ഒരു ഫുഡ് ഒക്കെ അവിടെ നമ്മൾ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കും. അതൊക്കെയാണല്ലോ ഈ എന്താ ഫാമിലി ട്രിപ്പ പോണ്ടേ ഉദ്ദേശിക്കുന്നത്. മറ്റേതന്ന് പറഞ്ഞ നമ്മളഓരോ സ്ഥലം കാണ അങ്ങനെയൊക്കെയള്ളതാണെങ്കി നമ്മള് ഹസ്ബൻഡ് നമ്മളും പോവാ അല്ലെങ്കിൽ ഫ്രണ്ട്സാളപ്പം പോവാ.
നല്ലൊരു ഒത്തൊരുമയോട് കൂടിയാണ്ട്. ഒരു ഒത്തൊരുമ ഇണ്ടാവും ഒരുമ. കൂടാനൊക്കെ നല്ലതാണ് ഇപ്പ ഒരു ഒരു കുടുംബത്തിലുള്ളല്ലോ
ഇല്ല ഒരുമല്ല ഇപ്പ നമ്മള് എല്ലാവരും
അച്ഛന് മക്കളെ പറ്റൂല്ല മക്കൾക്ക് അച്ഛനെ ആ ഒരു രീതിയിലാണല്ലോ ഇപ്പ ഉള്ളത് അല്ലേ സമ്പർക്കം എല്ലാം അപ്പൊ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് അതെ അതെ പിന്നെ മ്മുക്ക് വീണ്ടും വീണ്ടും പോകാനൊക്കെള്ള
അതെ ഉണ്ടാകും ഒരു തയ്യാറോ പിന്നെ ഇപ്പൊ ഈ ഗൾഫിലൊക്കെ ഉള്ള പേരൻസ് ഗൾഫിൽ കാണുന്നുണ്ടെ ഈ മക്കൾക്ക് തന്നെ ഈ പേരൻറ്സിനോട് റസ് അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ അവരിപ്പോ എന്താ ഗൾഫിന്ന് വരുന്നു കൊറെ പെട്ടികൊണ്ടിരുന്നു അല്ലാതെ ഒരു ഉപ്പ അല്ലെ അല്ലെങ്കിൽ ഉമ്മ തമ്മിൽ അതെ ഉപ്പ ഉമ്മ എന്ന ള്ളവരുടെ ഒരു ബന്ധംല്ലേ ഇപ്പം തന്നെ അവര് വീണ്ടും ഇപ്പ അതെ ഇപ്പം വേറെ അവര് പിന്നെ ഗൾഫിൽ പോകും അവരുടെ ലീവ് ഒക്കെ കഴിഞ്ഞ് പോകയാണന്ന് പറയുമ്പോ മ ക്ക് ഒരു കുഴപ്പമില്ല മക്കളറി എന്തിനാ പോയാലല്ലേ നമുക്ക് ചോക്ലേറ്റ് കൊണ്ടുവരള്ളൂ അല്ലെങ്കി ആ വണ്ടി കൊണ്ടരുള്ളൂ അങ്ങനത്തെ ഒരു മൈൻ്റിലാണ് അതെ അതെ ഇൻ്റെ ഹസ്ബൻ്റിനെ ഞാന് ഗൾഫിലേക്ക് പറഞ്ഞ നമ്മന് കുട്ടികളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവൂല്ല പാവേ ര്ന്ന് പറഞ്ഞാല് അവരിപ്പൊ ഉം ഇങ്ങക്ക് മുട്ടായി ആണോ വാണ്ടേത് ഇപ്പച്ചിനെ വേണ്ടോയ്ച്ചാ പ്പച്ചീന്നേ പറയൊള്ളു കാരണം ഗൾഫില് പൊന്നെന്റെ ശം എയ്നുമ്മാണ്ടി ഗൾഫില് പോകുന്നാണെങ്കി ഏട്ടത്തിൻ്റെ കുട്ടി ആ ഓല് പറയും പറയും പ്പച്ചി പോയാലെന്താ മ്മക്ക് ചോക്ലേറ്റ് കിട്ടൂലേ കാരണം അവര് ചോക്ലേറ്റ് ചിനാണ് കൂടുതല് കാണത് അതേ കുട്ടിനല്ല അവര് ഏ പേര്ല് കാണ് ണത് അവര് പ ചോക്ലേറ്റ് കൊണ്ടര്ണൊരു ആള് എന്നുള്ളൊരു നെൽക്കാണ് കാണ് ണത് ഇപ ഇൻക്ക് തോന്ന്ന്നേ. ഇനിപോ ഓലിപ്പോ ഈ ലീവിന് ആറ് മാസം വന്നാലും കുട്യേളിംകൊണ്ട് എവിടെങ്കിലും പോയി കറങ്ങാ അവ രായിട്ട് കൂട്തല് അട്ക്കാൻ ശ്രമി ക്കാ അങ്ങനെക്കായാല് ആ ഉ പ്പാ മകന് എന്ന്ള്ളൊരു ബോണ്ട് ഞമക്ക് കിട്ടും ഇന്നാ ശരിട്ടോ
ഓക്കെ